എന്തൊക്കെണ്ട് വർത്താനം
നല്ലവർത്താനം കുട്ടികളൊക്ക പോയോ
എങ്ങ ഓല് സ് സ്കൂൾട്ടെന്ന് എങ്ങട്ട് പോകാന സ്കൂൾട്ടെന്ന് ഇബടെ ഒച്ചപ്പാടും ഗെയ്മൾ ക്കെല്ലാരും കൂടി ഉം
ഒച്ചപ്പാട് ഇല്ലാക്ക വേണ്ടി വേഗൊരു ഗെയിം കൊടുത്തിലേ
ആഹ് ഫോ കൊടുത്ത്ണ് അല്ലാന്ന് എന്താക്കാനത് കുത്തുപോയി ഫോണണ് ഇട്ത്താ മൂന്നും കൂടി അടിയായി ഫോണണ് കയിക്ക് കൊടുത്താ മൂന്നാളും കൂടി ഒന്നായി അവടെ കുത്തർന്ന് ഇങ്ങനെ കളിക്കും പറഞ്ട്ട് കാര്യല്ല എന്തെയ്യാന ഫോണോണ്ട് ഉപകാരണ്ട് ഉപദ്രവോണ്ട്ന്ന് പറഞമാരി
നാത്തൂമ്പടെ ഉമ്മാന്റെ ഉമ്മാന്റെ വർത്താനെന്താ
ഓന്റെ കാലിനെന്ത സുഖം തന്നെയാണ് ചായ കുടിച്ചോ
ആഹ് ചായ കുടിച്ചു ഇന്നലെ ആയിന് ഇന്നലെ മിനിഞ്ഞാന്നറ്റെ ഞാ വിളിച്ചയ്ന് ഓനാ ഇട്ത്തിനെതയ് ഇന്നിട്ട് അയ്ന് അയ്ശ് ഓലോട്‌ ഒലോടവടെ ഇരിക്കാൻ പറിം ഇന്നിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ ഓൻക്ക് വിളിച്ചീനിം അപ്പോന് ഇന്നോട് ഓൻക്കൊരു ബെ ക്കാനങ്ങട് പൂതില്ല ഞാൻ വിളിച്ചപ്പോ ന്നാ അതല്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോന്ന്
ഇജ്ജ്പ്പോ എന്തേലും കോയ്സിന് പോണുണ്ടോ എന്തേലും പോവ്ണ്ടോ ടീച്ചറാകാനൊക്ക പോവ്ണ്ടോ ഇജ്ജ് ആദ്യൊക്കെ
ഇല്ല ഞാൻ പോയിട്ടില്ല
ഇഞ്ഞി സമ്മയിക്കും ഇൻക്ക് ഇന്റെ വല്യൊരു സ്വപ്നാണ് ഈ ടീച്ചറാ കാന്നുള്ളത് ഇന്നിട്ട് ഇപ്പ ഞാന് ആ സമ്മയ്ക്കൂല്ല വീട്ടിന്നോരു സപ്പോർട്ടും ഇല്ല ഭർത്താവും സമ്മയ്ക്കു ല പിന്നെ എന്ത് ചെയ്യാന ഇന്നട്ട് ഞാൻ എടങ്ങാറായി സത്യം പറയാണ് ഞാൻ പ്പന്താ ചെയ്യണെ അറിയോ ഓൺലൈനിലായിട്ട് ട്യൂഷന് എട്‌ക്ക കുട്ട്യാളെ ആഹ് ആഹ് ഓ ഓൺലൈൻൽ ഓൺലൈനായിട്ട് ട്യൂഷൻ ഇട്‌ക്കാണ് ആഹ് അല്ല ഞാൻപ്പം ഓൺലൈൻ അല്ല ഒരു സർപ്രൈസ് ഒരു കുട്ടിയെ കൂടി കിട്ടിയതാണ്
ആഹ് സി എം ബി എ സി സി എം ബി താ അതാ അയ്ലാണ് ചേർന്നത് ആ ഗ്രൂപ്പില്
അതല്ല അത് വെ ല അല്ലാതെ കിട്ടിയെ അല്ല അല്ലാതെ കിട്ടിയെ ഇന്നിട്ട് അങ്ങനെ എന്തായി ഉം എഹ് കിട്ടി അമ്മക്ക് ഒരു ഒരു കുട്ടിക്ക് അമ്മക്ക് ഒരു മാസം രണ്ടായിരം ഉർപിയ കിട്ടും അനക്ക് വേണങ്കി അയ്ൻ ഓൺലൈനായിട്ട് ടിച്ചറായിട്ട് വർക്കെയ്യ
അയ്ന് വർക്കെയ്യാ ഇൻക്ക്‌ പത്ത് ഞൻ പത്താംക്ലാസ് പാസാ ജ്ജ് പ്ലസ് ട്ടൂല്ലെ അനക്ക് പത്താംക്ലാസ്പാസായിട്ടുള്ളു ഞാന്
പത്താം ക്ലാ സ്സ് പാസാണെങ്കി നമ്മക്ക് കോറച്ച് പി എസ് സിന്റെക്കെ കോച്ചിങ് ചെയ്തുടെ ഹ് വീട്‌ ട്ടിലിര്ന്ന്ട്ട് നമ്മക്ക് ഓൺലൈനായിട്ട് പഠിക്കാം ഓലൈനായിട്ട് പലെ ഇതുണ്ടല്ലോ ഏഹ് വിദ്യാഭ്യാസപരമായിട്ടുള്ളത് ആഹ് അയ് ഞമ്മക്ക് ഈ ഓൺലൈൻ ആയിട്ട്ന്നെ എന്താണ് പരീക്ഷ എയ്താ എസ് എൽ സി എസ് എൽ സി ആണെങ്കി അനക്ക്‌ ഫുള്ളാക്കാം എസ് എൽ സി പ്ലസ് ടു അങ്ങനത്തൊക്കെ നമുക്ക് കണ്ടിന്യു പാസായിണ് പക്ഷെ ഇപ്പൊ ആറു മാ ആഹ് ആറു മാസം കൊണ്ട് എന്താണ് ആറ് മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയ ഇതുണ്ടല്ലോ വിദ്യാഭ്യാസം ഇതുണ്ടല്ലോ
ഉം ഉം
എന്താ പയാ പക്ഷെ ആ പറയ ഓൺ ലൈൻ അങ്ങനത്തൊന്നും ഓൺലൈൻ ഇജ്ജ് പഠിക്കാത്തല്ലേ അങ്ങനത്തൊക്കെ പോയിട്ടന്നെ പടിക്കുമ്പഴാണ് നമുക്ക് എന്താണ് അയ്നൊരു വാല്യു ഉണ്ടാവുള്ളു ആ സർട്ടിഫിക്കറ്റിനൊക്കെ പിന്നെ ഡിഗ്രി ചെയ്യാത ഇപ്പൊ വിദ്യാഭ്യാസല്ലാത്തോരാരൂല്ലല്ലോ വിദ്യാഭാസണല്ലോ എല്ലത്തിനും മെയിനായിട്ടുള്ളത്.
അതെന്താ ഇജ്ങ്ങനെ ചെയ്തപ്പളേ ഇങ്ങോട്ട് ഇജ്ങ്ങനെ ചെയ്തില്ലേ എന്താ പറയാ- ങ്ങനെ ഓൺലൈൻ ചെൽപ്പോ ഒരു കുട്ടിക്ക് രണ്ടായി അത് ഓരാക്കി തരോല്ലോ അഡ്മിഷൻ ഇത്ര അഡ്മിഷൻ കൊടുത്താല് ഇത്ര കുട്ടിക്ക് അങ്ങനെ ടീച്ചറ അങ്ങനല്ലേ അഡ്മിഷൻ
അങ്ങനെ പക്ഷെ ഞാനെല്ല ഇത് ക കമ്പനി വകല്ല ഇത് എല്ലാറന്നെയാണ് ഒരു കുട്ടി രണ്ടായിരം റുപ്യ ആ ഇല്ലല്ലല്ല അങ്ങനല്ല അങ്ങന അങ്ങനത്തല്ല അങ്ങനത്തല്ല
ന്നാ ആഹ് ആ ആ
അല്ലാതെ തന്നെ ഞമ്മള് അറിയുണോര്ച്ചിട്ട് ചെയ്യ്ണതാണ് നിക്ക്‌ ഇവിടെ ഓഫ്ലൈൻ ആയിട്ടും കൊറേ കുട്ടികളെ - ഓഫ്ലൈലായിട്ടും കൊറെ കൊറെ ഓഫ് അത് അറീല്ല അത് എനിക്കറീല്ല അത് ഞാന് ഒരു വേറൊരു കേറാള് കേയ്റോഫിൽ അങ്ങനെ കിട്ടീതാണ് ഓഫ്ലൈൻ ആയിട്ട്നിക്ക് കൊറേ കു കുട്ടികള്ണ്ടയിനു ഇപ്പൊ ഇനി എല്ലാർക്കും വിദ്യ വിദ്യാഭ്യാസം മാണം ഇപ്പോ ഒന്നിനും
ആഹ് വിദ്യാഭ്യാസം ഇപ്പ ആ പണ്ട് വിചാരിച്ചു പഠിക്കേനീന്ന് വിചാരിച്ചു ഇപ്പത്തെ കാലം
പത്താം ക്ലാസ് കയ്ഞ്ഞാലും പ്ലസ് ടു കയ്ഞ്ഞാലും അതൊക്കെ വലിയ വിദ്യഭ്യാസേന് പ്പൊ ഇത് ഇപ്പതല്ല ഇന്നത്തെ കാലത്തതല്ല
അന്ന് പഠിച്ചിണന്ന് മാഷ്മ്മാരറഞ്ഞ് പത്താം ക്ലാസ് പാസ്സാവണം ആ ഇങ്ങട്ട് ആ അതാ പത്താം ക്ലാസ് പാസ്സായ ങ്ങക്ക് പിന്നെ ഇപ്പ പ പത്തല്ല ഇപ്പൊ ഇപ്പത്തെ കാലം പ്ലസ് ടു ഡിഗ്രിയും കഴിഞ്ഞും ഡിഗ്രിയും പോണംപ്പോലെ
ആഹ് അയ്ന് പ ഡിഗി ഡിഗ്രി കിട്ടിട്ടൊന്നുമില്ല ഡിഗ്രി ഡിഗ്രി പി ജി ബി എഡ് ബി പി എഡ് അങ്ങനെ കഴിഞ്ഞവർക്കൊക്കെ ഉദ്യോഗാർത്ഥികൾക്കൊന്നും പ്പോ ഒരു ജോലീല്ല്യാ കാരണം പണ്ട് ആ പണ്ട്ന്നറഞ്ഞാ പഠിക്കുണോല് കൊറവാണ് പഠിക്ക്ണോല് കൊറവായിട്ട്. എന്താണ് പ്പ കൊറച്ച്പ്പ മൂന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ് കഴിഞ്ഞാലും പഠിച്ചവർക്ക് ഭയങ്കര വിവരണ്ടാവും.
ആഹ് പണ്ടത്തെ പത്താം ക്ലാസ് പറഞ്ഞാല് അല്ലാതേനി ഭയങ്കര താണ് ആ പത്താം ക്ലാസ്ള്ളോലന്നെ എച്ച് ആർ വരെ ആയിക്ക്‌ണ് ഹോസ്പിറ്റലിലൊക്കെ ഒക്കെ ഞാനന്വേഷിച്ചപ്പോ ഞാൻ ജോലിക്ക്‌ അന്വേഷിച്ചപ്പോ എച്ച് ആറ് വരെ പത്താം ക്ലാസ് പാസായാലോ അയ്ന്.
ആഹ് ഇന്നത്തെ വിദ്യാഭ്യാസം
ക്ക ആഹ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ ഇരില്ല അന്നത്തെ അന്ന് കൊറച്ചൊരു ഇത്ണ്ട്
അന്നേരം അന്ന് നല്ലോണം പുസ്തകത്തിലുള്ളത് അതേ പടി പഠിക്കാനാള്ളേ ഇന്നതല്ല ഇന്ന്- കൊറച്ച് കൂടി എളുപ്പാണ് പിന്നെന്നറഞ്ഞാല് വെറുതെ അങ്ങട്ട് ഏ പ്ലസ് വാരി കോരി കൊടുക്കും ക്കാ നേരെ മറിച്ചീ പ ഞാവ്ടെ ട്യൂഷൻ എടുക്ക്- ക്ക്ണ്ടല്ലൊ ഞാൻ ട്യൂഷനെത് ഒമ്പതിലെത്തിയ കുട്ടികള്ക്കെടുത്തിട്ട് ഞാന് മലയാളം
അത് ഇപ്പ എടുക്കണില്ലല്ലോ കൊറേ മുന്നല്ലേ ജ്ജ് എടുത്തീനത്
അല്ല ഞാ ഇപ്പളു എടുക്കണ്ട് ഇപ്പൊ എടുക്കണ്ട് കുട്ടികാളെ എടുക്കണ്ട്
അന്റെ മറ്റേ വർക്കെന്തായി ഒരു ഇതില്ല്യേ മൊബൈലില് എന്താര് ഒര് ഒരാള് ഇൻസ്റ്റേല് പറഞ്ഞീനി പറഞ്ഞ് അതെന്തായി
ആഹ് അതക്കെണ്ട് ഓൺ ലൈൻ ആയിട്ടുള്ള അതക്കെണ്ട് ഇത് ഇങ്ങട്ടില്ലേ
ഉം അയ്ന് ക്യാഷ് കിട്ടിയോ ക്യാഷ് കിട്ടിയോ
ക്യാഷ്ല്ല നമ്മൾ കണ്ടു വർക്ക് ചെയ്ത കൊണ്ട്ക്കണം അതിലാരെം വന്നെങ്കിലാ ഉള്ളൂ
ഏഹ് മറ്റേത് ജ്ജ്പ്പോ ഓൺലൈനിലായിട്ടൊരു ഈ എ ഐ വെച്ച്കാണ്ട്
ആ അത് വേറെ അതല്ലേ ഞാനിപ്പോ ഇവിടെ പറയ്ണത് അത് നല്ലതാണ് അത് ഓൺലൈല് ആ അത് ചെയ്യാം പക്ഷെ അത് കൊറച്ച് ആ അതും ചെയ്യുന്നുണ്ട് അതിന്റെടെ കൂടെ നമ്മൾ ഓൺലൈലായിട്ട് കൊറേ കാര്യങ്ങള്
അതാരന്നെ പഠിപ്പിച്ചു തന്നെന്നങ്ങനെ അങ്ങനരാ പഠിപ്പിച്ചു തന്നേ
അത് അബ് അ അത്ഓൺലൈനായിട്ടുള്ള അയിനുള്ള മാഷ്ണ്ട്
തന്നെ അയെനിക്കൊക്കെ ചെയ്യാൻ പറ്റുവൊ
അറിയില്ല അത് ഞാൻ ചോയിചോക്കാം അത് കൊറച്ച് മന മെനകെടൊണ്ട് പഠിക്കാന് പിന്നെ
വിദ്യാഭ്യാസംമാണല്ലോല്ലാ ചെയ്യാൻ
ആഹ് അയിന് കൊറച്ച് ഇത് വേണം കണ്ട് പഠിക്കാള്ള കൊറച്ച് ഇത് വേണം പണ്ടത് അയ് എല്ലാത്തിലും വാണം നമുക്കൊര കൊറചോരറിവ് ആഹ് കൊറച്ചൊക്കെ അറിവും വി വിദ്യഭ്യാസൊക്കെ അമ്മക്ക് എന്താണ് കൊർച്ച് വാണം.
ഇട്ട്കൊട്ത്ത ആർക്കേം വ്ട്ടൊട് ത്താല് അൻക്ക് പൈസ എന്തേകിട്ട്യോ?
അത് അതറീല ഞാൻ ചോയ് ച്ചോ ക്കണം ഇനി എന്താന്ന്ള്ളത് അത് നമക്ക്
ക്ക്യമതി ഞങ്ങള് ഇങ്ങളെ പരസ്യം പ്ട്ടരാർഞ്ഞാണ്ട്. ഇങ്ങൻത്തെന്നെ പരസ്യം ഇട്ട് കാണ്ട് അങ്ങനെ ആക്ക്യ മത്യടീ. ന്ന അൻക്ക് ‌ അല്ലെങ്കില് ജോത് അത് ഇപ്പ എല്ലാരും ആക്ക്ണ്ട്ട്ടോ പ്പപ്പോ. അങ്ങനെ ആവുംപ്പം എന്താന്നറി യോ ഓരോ ജോലിന്റെ ഇപ്പൊ സംബന്ധിച്ചോ? ആ പത്താം ക്ലാസ്സ് ഇത് ബെസ്റ്റിന്റെ മറ്റെ അന്റെ എളച്ചിന്റെ അതില്ലേ ജോലിന്റെ അ ഇത് ജ്ജ് വെച്ചീന്യല്ലോ അങ്ങട്ട് അ ൻക്ക്‌ എന്തേ കിട്ട്യോ ഇല്ലല്ലോ?
ഏതിൻ്റെ?
അന്റെ സുബിന്റെ അല എളെച്ചിന്റെ.
ആഹ് ആഹ് അതൊന്നു ഇല്ല ഇല്ലാ അത് നാൻ ഇണ്ടാക്കി കൊട്ത്തല്ലേ അത്പിന്നെ അതിനൊക്കെ ഞാനതാ പറിണത് ഇതിനൊക്കെ വിദ്യാഭ്യാസം നല്ലോ ണ്ണം വാണ്ണം അമ്മള് വിദ്യാഭ്യാസല്ല്യാതെ ഇതിനൊന്നും ന ട് ക്കൂല ആഹ് ആഹ്. അതാണ് മെയ്ന് മെയ്നായിട്ട് നമക്ക് എന്താണ് വിദ്യാഭ്യാസാണ് വാ ണ്ട്യാ പിന്നെഅ പത്താം ക്ലാസ്സ്‌ എയ്തണെങ്കി ഇപ്പ അയ്ന് വിദ്യാഭ്യാസം ഇള്ളോരാണ് ഇഷ്ടം അത് കൊണ്ടന്ന്ർഞ്ഞാല് അല്ലെ പത്താം ക്ലാസ്സ്‌ വരെ പത്താം ക്ലാസ് വരെല്ലേ എയ് തിയിട്ടൊള്ളൂ പഠിച്ച്ട്ടൊള്ളൂ ആ ആ ആ അതാപ്പോ നിങ്ങക്ക് കണ്ടിന്യൂ ചെയ്യണെങ്കിലെ ഓൺലൈലാ യിട്ടും അല്ലെങ്കിൽ ഓഫ്‌ലൈനാ യിട്ടും ഒക്കെ ഇണ്ട് വിദ്യാഭ്യാസ
ആ ഹോസ്പിറ്റല്ല് അഡ്മിനിസ്ട്രേഷെനെ പഠിക്ക്ണ് ല്ലെ ഞാന്.
പഠിക്ക്ണ് ണ്ട്?
മ് ആഹ് അതൊന്ന് ഒന്നുകൂടി ഒന്ന് ഇതാക്കണം വിചാരിക്ക്ണ്ട് അത് ഞപ്പത് എട്ത്ത് നോക്കലില്ലാ ഇത് എന്നും.
അയ്ന് എത്ര ഫീസ് വര്ന്നത് എത്രവര്ന്നെ?
ഞാൻ മൂന്നെ എണ്ണൂറ് കൊട്ത്ത്ണ് ഫീസ് പക്ഷെ ഞാൻ ഇൻക്ക് പഠിക്കാന് അത് ഇംഗ്ലീഷിന്റെ ഇതാ എന്തോര് പാടാണ് ഇംഗ്ലീഷിന് അപ്പഇൻക്കാട് മണ്ടേ കേറ്ണില്ല അതെന്താന്ന് ള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്
അമ്മക്കൊന്നും നട്ക്കൂല അപ്പൊ നമ്മക്കെന്താണ് അയ്ന്റെ കൂടെതന്നെ നമുക്ക് ആ
ര് ചേർന്നപോല് പർഞ്ഞ് ഈ അവോടോന്റെ ക്ലാസ്സിന് അവര് ചേർന്നപോലർഞ്ഞ് ആ അത് പത്താം ക്ലാസ് പാസ്സാ യോൽക്കൊക്കെ പറ്റും പക്ഷെ അയ്ല് വെ ഫുള്ള് ഇംഗ്ലീഷും ഇതും കാര്യം എന്താണ് തലിം വാലും ഒന്നുല്ല്യ. അപ്പ അങ്ങനൊക്കെ ഞാൻ വിചാരിച്ച് എങ്ങനെ ഇപ്പൊ ഹോ ന്റെ മൂന്നേ എണ്ണൂറ് പോയി അത്രന്നെ ഉണ്ടായിട്ടൊള്ളൂ.
ആഹ് അത് അതാണ് പ്രശ്ന നമ്മളെ പണ്ടത്തെ കാൽത്ത്ർഞ്ഞ നമ്മള് കൊർഞ്ഞ വിദ്യാഭ്യാസല്ലേ ഇ ണ്ടാവൊള്ളൂ നമ്മൾ പിന്നെ കണ്ടിന്യൂ ചെയ്യില്ല വീട്ടിൽ
അറിഞ്ഞൂടആ അതേനേ ന്റെ ഒര് ചങ്ങായ്ച്ചി കുട്ടിമോളർഞ്ഞ്ന്നോട് അതൊക്കെ ഈ പ്ലസ്ടുക്കെ കഴിഞ്ഞോൽ ക്കാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്. പഠിക്കാന്ള്ളത് പറ്റൊള്ളൂന്നൊക്കെ പറ്യാ കുഞ്ഞുമാനും പർഞ്ഞിന്നോ ടെ. എതാ നല്ല മണ്ടമാണം ഇംഗ്ലീഷ്
ടു ആ പ്ലസ്ടു അതൊക്കെ വേണം അത്യാവശ്യം അമ്മക്ക് എന്താന്നറിയണം ആ. ആഹ് അതാരോടും ചോയ്ക്കാതെ അങ്ങനെ ചേരാൻ പാടില്ലേനീ
ഉം. ഇഞ്ഞ്പ്പം എന്താ ഇഞ്ഞ്പ്പം പഠിച്ച ന്നെ പഠിച്ച്കാണ്ട് അല്ല എന്തെങ്കിലുംഒക്കെ കേറികാണ്ട് അത് ഈ ഇന്റർവ്യൂൽ കിട്ടൊർ ഞ്ഞപ്പം മറ്റേ അമ്മളെ തസ്ലീമ ക്കെല്ലേ ആവള്. ഓളൊക്കെ രട്ടൊല്ലം പഠിച്ചിക്ക്ണതർഞ്ഞ് ഓള്ന്നോട്. പെരി കുത്തർന്നാണ്ട് ഉം ആ ഓളൈന് പ്ലസ് ടു കയ്ഞ്ഞ്ണ്.
പ്ലസ്ടു കയ്ഞ്ഞതാ ഓൽക്കൊക്ക അത്യാ ഞമ്മള് മിനിമംങ്കി പ്ലസ് ടു ഉണ്ടെങ്കിലാണ് ഇന്നത്തെ കാലത്ത് എന്തങ്കിലൊക്കൊന്ന് തലെ കേറൊ ള്ളൂ.
ആഹ് ഞാൻ പറയാ മുത്തട്ടിക്കൊക്കെ എന്തെങ്കിലൊക്കെ ഒന്ന് ആക്കി ക്കിങ്ങാണ്ട് ആക്കിക്കൂടെലേ പെരീന്ന് അയിന്നോക്ക് കുട്ടികളെ നോക്ക ക്കടെ ബുദ്ധിമുട്ടോണ്ടാണ് ഓള് ഒന്നിനും ചേരാത്തത് ന്ന് തോന്ന്ണ് ണ്ട് കുട്ടേള് കുറച്ചൊക്കണ്ട് വല്താ വൽതായാല് ഒൾക്ക് എന്തെങ്കിലും പെരി കുത്തിർന്ന് കാണ്ടേ ചെയ്തുടെ
ഇപ്പൊ അയിന് എല്ലാർക്കും വിദ്യാഭ്യാസം കൂടുതലാണല്ലോ ഇംഗ്ലീഷ്ഒക്കെ ആണെങ്കിലും പക്ഷെ ചെലോർക്ക്‌ എന്താന്നോ ചെലത് അങ്ങനെ ഇംഗ്ലീഷ് ആണ്പ്പോ എല്ലാർക്കും ഒരുവിധം കുട്ടികൾക്കൊക്കെ ഇപ്പൊ അടു പ്പത്തെല്ലാക്കാരം അതറിയില്ല എനിക്കറിയില്ല
ആഹ്
ആഹ് ഇപ്പ അയിന് പ്പത്തെ ആൾക്കാർക്കൊക്കെ പറഞ്ഞാല് വിദ്യാഭ്യാസാണല്ലേ മെയിന് ഇപ്പൊ ഏത് ചെറിയ കുട്ടികൾക്ക ഇംഗ്ലീഷ് നല്ലോണം കൈകാര്യം ചെയ്യാൻ കയ്യുല്ലോ
ആഹ് അതന്നെ പ്പൊ കുട്ടിളേക്കെ ഇംഗ്ലീഷ് ചെറിയ കുട്ടികളൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞ്ചെറിയ കുട്ടികളേ പറഞ്ഞാല് നമ്മളെ നിഷുന്റെ അത്രൊക്കെ ഉള്ളപ്പൊ ആഹ് അതൊക്കെ ഇംഗ്ലീഷ് മറ്റോര് പറയില്ലേ ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷാണ് ഓല് പറയ്ണത്
ആഹ് അതന്നെ അതാ പറഞ്ഞ ഉം ആത് ഇംഗ്ലീഷ് മലയാളം ബേക് പെറകോട്ടായിപ്പോ
അല മലയാളം കൊടുക്കണം രണ്ടും കൂടി കൊടുക്കണംന്ന ന്റെ അഭിപ്രായം വെറും ഇംഗ്ലീഷ് ആയാ പറ്റൂലല്ലോ മലയാളത്തിലതും ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തില് ഇപ്പോ ഇംഗ്ലീഷ് വരിയാണെങ്കിൽ അവിടുത്തെ ഗേറ്റ് അങ്ങ്ട്ട്ണ് കട കടന്ന പിന്നെ ഇംഗ്ലീഷാണ് സംസാരിക്കേണ്ടത്
ഒക്കെന്ന് ഇംഗ്ലീഅതാ ഞാൻ പറഞ്ഞെ പണ്ടത്തെ കാലല്ല ഇപ്പൊന്ന് നല്ല വിദ്യാഭ്യാസാണ് ഫൈന് ആണ് അങ്ങനൊക്കെണ്ട് അപ്പൊ എന്തെങ്കിലൊക്കെ കണ്ടിന്യൂ പാവുതി ഭ്യാസം ചെയ്യാൻ നോക്കാ ആദ്യം പ്ലസ് ടു എങ്കിലും പാസാ നോക്കാ വിദ്യാഭ്യസം ഇല്ലാതെ ഇന്നാലത്തെ കാലത്ത് നമുക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റൂല്ല ആഹ് അതാണ് മയിനായിട്ട് അല്ലാതെ നടക്കൂല പിന്നെന്താ എന്നാ അയ്ക്കോട്ട ഞാൻ വിളിക്കാട്ടോ ആഹ് ആഹ് ആഹ് ഓക്കെ ഓക്കെ ശരി